ന്താക്കുന്നു?
ഹലോ കേൾക്കുന്നില്ലേ?
ആഹ് കേക്ക്ന്ന്ണ്ട് പറഞ്ഞോളൂ. സുഖാണോ? ചായക്കെ കുടിച്ചാ? മ പിന്നെ എന്തക്കെയാ വിശേഷങ്ങള്?
ഒക്ക നല്ലെ മക്കള് സ്കൂൾ വിട്ട് വന്നതല്ലേ. ഓരൊക്കെ പൊർത്തേക്ക് കളിക്കാനറങ്ങി.
ആഹ്
എങ്ങനെ അവടത്തെ കാലാവസ്ഥങ്ങനെ?
കൊഴപ്പല്ല ഇപ്പതേ ചെർതായിട്ട് മഴ കാറ് മൂടിരിക്കുന്നു മഴക്ക്ള്ള ഒരു കോള് തൊടങ്ങി.
അഹ് അഹ് ആഹ് ആഹ് ഇന്നലെ ന്ന്ന്നും ആഹ് എട്ക്കൊരു മഴ പെയ്യാറുണ്ട്. ക്ഷെ ഇന്നങ്ങനെ വല്ലാതെ രാവിലക്കെ പെയ്തിന്നള്ളു പിന്നെ അങ്ങനെ തീരെ ഇവടൊന്നും പെയ്തിട്ടില്ല.
ആഹ് ഇന്ന് അഞ്ച് അഞ്ചരേ വരെ ഒരു കൊഴപ്പല്ലായിരുന്നു. പ്പൊ ആർ മണിയാവൻ നേരത്ത് തെ തൊടങ്ങാൻ പോക്ന്ന്.
എന്താ ചെയ്യ്ന്നത് ഹൗസ് വൈഫാ?
ആഹ് ഞാന് ഓൺലൈനായിട്ട് ചെറിയ വർക്കൊക്കെ ണ്ട്.
എ എന്ത് വർക്കാണ്?
ഞാൻ ടീച്ചിങ് സ്കൂളായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട് ടീച്ചിങ് ട്രയിനി ട്രെയിനിങ്ങ്ലായി നിക്കുവാപ്പൊ.
ആഹ് ആഹ് ആഹ് ഏതാണ് അത്? പിന്നെ ഇപ്പം ഇങ്ങൾ ടി ടി സി കഴിഞ്ഞതാ?
അല്ല അല്ല ഞാന് പ്ലസ് ടു കഴിഞ്ഞതേ ള്ളൂ അന്നേരം
പിന്നെ അ ടീച്ചിങ് വേക്കൻസി കണ്ടപ്പോ അവ അയിലേക്ക് അപ്ലൈ ചെയ്തതാ?
അല്ല അതകത്ത് ജോയിൻ ചെയ്ത് അന്നേരം അവരെന്നെ അതിനത്ത് എട്ത്ത്
ആഹ് ആഹ് ആഹ് ന്ന്ട്ട് കിട്ടിയോ? ഇങ്ങക്ക് അയിന്റെ ഇതിലുള്ള വർക്ക്കളൊക്കെ ചെയ്ത് തൊടങ്ങിയോ?
ഇല്ല ഞാ ഇപ്പ അതിനത്ത് മെന്ററായിട്ടാ വർക്കെയ്യുന്നെ ഇനിയിപ്പോ. കൊർച്ചും കൂടി കാര്യങ്ങൾ പഠി ക്കാന്ണ്ട് അന്നേരം അത് പഠിചേന ഷെ നമ്മള് ക്ലാസ്സ്കൾ ഏൽപ്പിക്കൊള്ളു.
ആഹ് ആഹ് ആഹ് അതെങ്ങനേന് ഇംഗ്ലീഷിലാണോ ക്ലാസ്സ് അതോ? മലയാളത്തിലോ?
എല്ലാ ക്ലാസ്സും ഉണ്ട്. കോഴ്സുകളായിട്ടുണ്ട്. പിന്നെ നമ്മടെ ഈ പ്ലേ ക്ലാസ്സ് ആ ട്യൂഷന് ണ്ട്. പ്ലേ ക്ലാസ്സ് പിന്നെ കൊച്ച്ങ്ങക്ക്ള്ളെ അല്ലാത്ത ക്ലാസ് ഈ സ്പോക്കൺ ഇംഗ്ലീഷ് സ്പീ സ്പീച്ച് അങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് ക ക്ലാസ്സുകളണ്ട്. അതായത് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയുന്നവർക്ക് ഇത്തെ കൊച്ചുങ്ങളെ സ്പീച്ചായിട്ട് അവ അവരെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിപ്പിക്കും. യാഹ്
ആഹ് ആഹ്
ഇതിന് എന്താ പറയാ ക്യാഷിന്റെ ആവശ്യണ്ടോ?
ഒരാവശ്യോല്ല ഇത്.
ഇല്ല നമ്മൾ ഓൺലൈനിൽ നമ്മളെ ആഡ് ചെയ്യ്ന്ന് എന്നിട്ട് പിന്നെ അയ്നെ കുർച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മള് പഠിച്ചതിന് ശേഷാണ് നമുക്ക് അതിന്റെ വർക്ക് തെരാ ല്ലെ
അയ്ന്റെ ക്ലിയറായിട്ട് പറയുകയാണെങ്കി നമ്മള് പ്പം ഉം ആദ്യായിട്ട് സ്റ്റാഫ് ആയിട്ട് കേറുന്നതിന്റെ മുന്നേ ഇത് നമ്മളൊരു ഇത് കണ്ടിട്ടാണല്ലോ ഒരു പോസ്റ്റ് കണ്ട് ട്ടായിരിക്കുല്ലോ കെറാ
ആഹ് ആഹ് ആഹ്
അന്നേരം ഞമ്മളീ പോസ്റ്ററ് എന്താ മൂന്ന് ഗ്രൂപ്പിലോട്ട് ഷെയറെയ്ത്
ആഹ് എനിക്ക് വന്നിര്ന്ന് ഒരു പേര് എനിക്ക് വിട്ട് ഇങ്ങനെ പർഞ്ഞ് തന്ന് ഈ ഇതില് ഈ ഇപ്പൊ ചെയ്തൊണ്ടിരിക്ന്ന തല്ലാതെ വേറെന്തിലേക്ക് ഇങ്ങക്ക് താല്പര്യം ഇണ്ടെങ്കില് ഇങ്ങള് ഷെയറെയ്ത് കൊട്ത്തിട്ട് പിന്നെ കോർ ടാസ്ക് ക്ക്‌ കളും തരും അതൊക്കെ കംപ്ലീറ്റ് ആക്കിട്ടെ ഓല് അയ്ലേക്ക് നമ്മളെ ടീച്ചിങ് ആയിട്ടും പ്രവർത്തിക്കാൻ സമ്മതിക്കുള്ളുന്ന് തോന്ന്ണ്ട്ലെ
അല്ല അങ്ങനെയൊന്നുല്ല ഇത്പ്പോ ഇവരെ
ആഹ്
പറയും ഈ സ്റ്റാറ്റസിന്റെ കാര്യം പറഞ്ഞത് ശെരിയാ സ്റ്റാറ്റസ് വെക്കാൻ പറയും എന്നിട്ട് അതിന്റെ സ്ക്രീൻഷോട്ടും മൂന്ന് ഗ്രൂപ്പിലോട്ട് അയച്ചതിന്റെ സ്ക്രീൻഷോട്ടും ചോദിക്കും
ആഹ് ആഹ്
അതയച്ചു തന്നാ നിങ്ങളെ നേരെ ന്യൂ ഗ്രൂപ്പ് ന്യൂസ് ഷാപ്പ്ന്ന് പറഞ്ഞ ഗ്രൂപ്പിലോട്ട് ആഡാക്കും
ആഹ് ആഹ്
അതിന് ശേഷം ഒരു മീറ്റിംഗ് ഇണ്ട് അതേള്ളൂ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാ ആഹ്
നിങ്ങൾ ജോയിൻ ചെയ്തിട്ട് കുറെ ദിവസായോ?
ഞാൻ ഫോർ മന്തായതേ ഒള്ളു അപ്പോയെക്ക് എനിക്ക് ഇത്രയും കാര്യങ്ങൾ അറിയണെങ്കിൽ അവര് എന്നെ അത്രയും ട്രെയിൻ ചെയ്തെടുത്തിട്ടല്ലേ
ആഹ് ആഹ് ആഹ് ആഹ് കാരണം എനിക്ക് ഇങ്ങൻത്തെ ഈ ഇതിലൂടെ വിളിച്ചപ്പോ എന്നെ ഒര് ഒരാള് പറഞ്ഞ് ഇങ്ങനെ നി നിങ്ങളെ ഞാൻ ആഡ് ചെയ്യട്ടെ ഓയ്ച്ച് ഞാൻ പർഞ്ഞ് ഇതൊന്നു കയ്ഞ്ഞിട്ട് ഞാൻ നോക്കട്ടെന്ന് അർഞ് ഇതേ കോഴ്സ് ന്നെണ് എന്ന അതായിരിക്കും അവര് ഒരുരുത്തര് ഓരോരുത്തരുണ്ടാവോല്ലോ ഇങ്ങനെ നമ്മളെ ആഡ്യ്യ്ന്നെ
ആഹ് ആഹ് പക്ഷെ ഞങ്ങൾടെ ഇതില് അങ്ങനെയല്ല ഞങ്ങൾടെ ഇതീല് അങ്ങനെയല്ല ഞങ്ങൾടെല് ഇപ്പ നിങ്ങള് ജോയിൻ ചെയ്ത് ഇതിപ്പോ മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത്ന്ന് വെച്ചോ നിങ്ങക്ക് ഇൻട്രസ്റ്റ് ആണെന്ന് വന്ന് ഈ ന്യൂസ് സ്റ്റാഫിലിട്ട് കഴിഞ്ഞാ നിങ്ങളെ നേരെ മെയിൻ ഗ്രൂപ്പിലോട്ട് ആഡ് ചെയ്യാ ചെയ്യുന്നെ
ആഹ് ആഹ് ആഹ്
പിന്നെ വേറെ ഇതന്ന് പർഞ്ഞാ ഇപ്പൊ നിങ്ങൾക്ക് ക്ലാസ് ഒന്നും എടുക്കാൻ പറ്റുന്നില്ല എന്ന് ചെയ്യ്നാ നിങ്ങക്കറിയാത്ത തുടർന്ന് വർക്ക് യ്യാ
ആഹ് ആഹ്
അന്നേരം നിങ്ങള്പ്പോ നിങ്ങക്ക് ഇവര് കോർച്ച് ഗ്രൂപ്പ് ഒക്കെ സെറ്റ് ചെയ്ത് തരും സ ലീഡർ ആവാൻ വേണ്ടി നിങ്ങളത് ഗ്രൂ നല്ല ആക്റ്റീവ് ആണെങ്കി നിങ്ങളെ ഇപ്പോ സപ് ലീഡ്റോ ഒക്കെ ആക്കും പിന്നെ നമ്മള് നമ്മക്ക് താല്പര്യം ഉണ്ടെങ്കി അഡ്മിഷൻ കൊണ്ടുവരുക അഹ് ഇത്പ്പോ ഒര് പത്ത് അഡ്മിഷൻ കൊണ്ടു വന്നാല് ആദ്യം ഞമ്മക്ക് തന്നെ പൈസ കിട്ടുക
തന്നെ
ആഹ് ഞമ്മക്പ്പം
ഞമ്മള് കൊണ്ടു വന്ന അഡ്മിഷന്റെ
ഉം
നൂറുരൂപയാണെങ്കിൽ നൂറ് രൂപ നമുക്ക് ഒരു നൂറ് രൂപ സ്വന്തം കൈ ഇണ്ടാക്കാനുള്ള ഒരു അവസരം വരുമ്പോ നമ്മളത് കളയരു ത് ല്ലോ
അല്ലാം ഇതിൽ എങ്ങനെ ആഡ് ചെയ്യുംന്നെ
ആ നിങ്ങൾക്ക് വേണങ്കിൽ ഞാനതിന്റെ ആ ഗ്രൂപ്പിന്റെ ലിങ്ക് അയച്ചരാം
ആഹ്
അന്നേരം ഇതിനകത്ത് എന്നെക്കായും ട്രെയിനിങ്ങും ഇതിന്റെ എക്സ്പീരിയൻസുമുള്ള ലീഡേഴ്സ് ഉണ്ട്
ആഹ് ആഹ്
അവര് നിങ്ങളെ ഫുള്ളായിട്ട് ട്രെയിൻ ചെയ്ത് ഈ ഒരിതിലോട്ട് ഇറക്കും നിങ്ങക്കിപ്പോ എങ്ങനെയാണ് ക്ലാസ്ന്ന് വെച്ചാൽ അവര് നിങ്ങളുടെ ഇഷ്ടപ്രകാരം ഒരു ക്ലാസ്സ് തരും
ഉം ഉം ഉം ഉം
ഇപ്പം നിങ്ങക്ക് ഒരു കുട്ടിയെ പഠിപ്പിക്കാനാണ് താല്പര്യങ്കിലേ
ആ ആ ആ ആ ആ ആ ഒരു ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന രൂപത്തിലാണെന്നുണ്ടെങ്കിലേ
ആഹ് അതെ അപ്പൊ നിങ്ങള് ഒരു കു ഇപ്പൊ നിങ്ങള് തന്നെ കൊണ്ടുപോയിന്നൊരു എന്താ ഒരു അഡ്മിഷൻാന്ന് വെച്ചോ അപ്പൊ അന്നേരം അതിനൊരു ടീച്ചർ ആണെങ്കി നിങ്ങക്ക് അതിന് താല്പര്യം ഉണ്ടെങ്കി നിങ്ങളാ അതിലോട്ട് ആടാക്കും നിങ്ങളാ കൊച്ചിങ് ടീച്ചർ ആയിട്ട് നിങ്ങളെ ഉണ്ടാക്കും അന്നേരം ഇരിയാത്തൂന്ന് പറഞ്ഞ ഒരേ ഒരു നിബന്ധനേള്ളൂ അവരൊരു ഷോള് ചുറ്റിക്കെട്ടണം മുസ്ലീങ്ങളാണെങ്കിലേ
ആഹ് അനസ്സിലായി അതങ്ങനെ കാരണം നമ്മൾ അതിൻ്റെ ആതില് നല്ല രീതിയിൽ നിൽക്കണംന്നൊള്ള ഞാൻ ചോയിക്കുന്ന് കുട്ടികളെ ആഡ് ഞമ്മള് കുട്ടികള ആഡ് ചെയ്ത് കൊടുക്കണോ
ആഹ് ഇപ്പൊ നിങ്ങക്ക് ഒരു മൂന്ന് അഡ്മിഷൻ കൊണ്ടുവരണയിന് അടുത്തത് ചിലപ്പോ ക്ലാസ്സ് മൂന്ന് രണ്ട് അഡ്മിഷൻ കിട്ടിയവർക്കൊക്കെ ഒരു അഡ്മിഷൻ കൊണ്ടുവന്നവരെ ക്ലാസ്സ് എടുത്ത് ഇപ്പൊ സാലറി വാങ്ങിക്കുന്നവരുണ്ട്
ഉം ഉം ഉം ഉം ഉം ഉം നമ്മളെ വീട്ടിലെ. കുട്ടികളെന്നെ നമുക്ക് ആഡ് ചെയ്തൂടെ
ഓ ഇപ്പോ നിങ്ങളുടെ കൊച്ച് കുട്ടികളെ നിങ്ങള് ആഡെയ്യാ പിന്നെ നിങ്ങൾടെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരേ ആഡ് ചെയ്ത്
ആഹാ മനസിലായി ആഹ്
പക്ഷെ ഇതിയാത്ത് പിന്നൊരു കാര്യണ്ട് ഈ സാധാ കോഴ്സിനൊക്കെ
ആഹ്
അഞ്ഞൂറ് രൂപ വരുന്നതുണ്ട്
ആഹ്
ഞമ്മക്കിപ്പോ ഈ സ്കൂൾ സിലബസൊക്കെ ഒണ്ടല്ലേ
അ ആഹ്
അതിനൊക്കെ ഫീസ് മന്തില് അഞ്ഞൂറ് രൂപയേ വരുന്നുള്ളൂ അല്ല അഞ്ഞൂറ് രൂപയേ വരുള്ളൂ ഇതിനാത്ത് പ പ്പെട്ടവർക്കും പഠിക്കാനുള്ളോരു അവസരം ആഹ്
ഇനിയിപ്പോ സാധാ കുട്ടികൾക്ക് എടുക്കണങ്കിലും നമുക്കൊരു ട്രെയിനിങ് വേണല്ലോ കാരണം കുറേ കാലത്തിന് ശേഷം നമ്മൾ എടുക്കുമ്പോ തരുമോ ആഹ് ആ ആഹ്
ആഹ് അതെ വരെ നമ്മളാ ട്രെയിൻ ചെയ്ത് അറിയാത്തോട്ട് ഇപ്പൊ ഒരു ഫു ട്ടിക്ക് ടീച്ചർ ആവണന്ന് താല്പര്യണ്ടെന്ന് അവര് പറഞ്ഞ ഒരു രണ്ടോ മൂന്നോ അഡ്മിഷനെങ്ങാണ്ട് കൊണ്ടുവരാൻ പറയും അത് ഇപ്പ ഞമ്മടെ കു ട്ടികളായാലും കുഴപ്പല്ല
ആ ആ ആ ആ
പിന്നെ ഞമ്മൾടെ വീട്ടിലുള്ള കുടുംബത്തിലായിടെങ്കിലും കൊച്ചുങ്ങളാണെങ്കിലും പ്രശ്നല്ല
ആ ആ ഇനി ഈ കുട്ടികളെ നമുക്ക് കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യൂ അവര് തരോ നമുക്ക്
നിങ്ങൾക്കിപ്പോ ആ നിങ്ങൾടെ കോടാക്റ്റിലുള്ളവരാരും അഡ്മിഷൻ എടുത്തില്ലാന്ന് വെച്ചോ ഇവരെന്നെ നമുക്ക് ത അഡ്മിഷൻ എടുക്കാൻ ഒരു അവസരം തരും അതായത് ഇവിര് നമുക്ക് നമ്പർ അയച്ചു രും
ആ ആ
മറ്റുള്ളവരെ കണക്ക് നിങ്ങളിത് അഡ്മിഷൻ കൊണ്ടുവന്നേ പറ്റൂ
അ അ ആ ആ നമ്മള് നം നമ്മള് കൊടുക്കണം സ്റ്റാറ്റസ് കണ്ടിട്ട് ഓരോരുത്തര് ചോയിക്കല്ലോ ഇങ്ങനെ താല്പര്യണ്ട് അപ്പോ പല ഇതിയിലുള്ള ഇതിലൊ കോഴ്സുകളിലൊക്കെ ഓരോരുത്തർ കേറിയതാണല്ലോ ആവശ്യക്കാരുണ്ടാവോ അറിയില്ലല്ലോ
അന്നേരം നമ്മക്കിവര് നമ്പർ തരും ഇവര് നമ്പറ് പോയേ ഇവര് വിളിച്ചു നോക്ക് അഡ്മിഷൻ താല്പര്യല്ലന്ന് പറഞ്ഞ അത് പോട്ടെ കൊഴപ്പില്ലന്നെ അവര് പറയൂ
അ ആ ആ
അൻ ആന്നേ ആ ഇവര് പറയും നിങ്ങൾക്ക് വേണെങ്കിൽ ഇിയും നമ്പർ ഞങ്ങൾ തരാം നിങ്ങള് വിളി വിച്ചോക്ക്ന്ന് മാത്രേ ഇവര് പറയൂ അഡ്മിഷൻ കിട്ടിയാൽ നിങ്ങൾക്കെന്നെയാ നല്ലതന്ന് പറയും
ആ
എ ഞങ്ങൾക്കിപ്പം ടീച്ചിംങ് വേക്കൻസിണ്ട്
ആ ആ ആ മനസ്സിലായി
അന്നേരം ടീച്ചിങ് വേക്കൻസില് ആളാ ചേർത്ത ഞങ്ങൾക്കൊന്നും കിട്ടൂല എങ്കിലും ഒരാൾക്ക് അവസരം കൊടുക്കുന്നേല്ലേ
ആ ആ ആ ആ
ഞമ്മള രാക്ക് വെറുതേ ഒരവസരം കൊടുക്കുന്നത്
ഞാൻ ടി ടി സി കഴിഞ്ഞതാണ് അതാ ചോയിക്കുന്നേ
ആ ആ അന്നേരം ടി ടി സി കഴിഞ്ഞോർക്ക് ഇനിതെടുക്കാൻ എളുപ്പാ
അല്ലേ എനിക്ക് അതിന്റെ ബേഗ്രൗണ്ട് കൊറെയൊക്കെ മറന്നു പോയതാണ് പറിയുല്ല അപ്പം പഠിച്ചെടുക്കണം ഹേ ഹെ
ഇതിയാത്ത് നിങ്ങക്കും വേണെങ്കിൽ ചേരാറായത് ടി ടി സീടെ ബാക്കി കാര്യങ്ങളൊക്കെ പഠിക്കാനേ
ആ അതന്നെ പറഞ്ഞത്
ഇപ്പട്ത്ത് ടി ടി സി കോഴ്സ് ണ്ട് പിന്നെ വേറെ ഈ പ്ലേ ക്ലാസിന്റിണ്ടല്ലേ
ആ ആ ടൈം നോക്കീഞ്ഞാങ്ങള്
ഇല്ലല്ല നോക്കട്ടെ
ഹെ ഹെ വെറുതെ പറഞ്ഞെ പിന്നെ പേഴ്സണലായിട്ട് പറഞ്ഞാമതി പേഴ്സണലായിട്ട് ഒന്ന് വരുന്നാല് ഒരു സംശയം ചോദിക്കാനാണ് എന്നാ ശരി